ഞാനാങ്ങട്ടടിച്ച് വിളിച്ചപ്പക്കിട്ടില്ല ണ്ട് അപ്പൊ പിന്നെ
ആഹ്
ആഹ് എന്താണ് ഇങ്ങള് ഇതൊക്കെ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങാറുണ്ടോ എന്തെങ്കിലൊക്കെ ഏഹ് മീശോ അതുപോലെ അങ്ങൻ
ആ മീശോന്ന് എപ്പോഴെങ്കിലുംക്കെ മേടിക്കൂ
ആഹ് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല
അല്ലേ ഞാന് ഇങ്ങനെ ആവശ്യംണ്ടെങ്കി അങ്ങനെ വേടിക്കൂ
ആഹ് മക്കളൊക്കെ ഉപയോഗിക്കോ
മക്കളെന്താ കാട്ടണന്ന് അറിയോ ഓല് ഓലഷ്ടത്തിന് ഓർഡർ ചെയ്യ. ഞാനതറീല്ല എന്നിട്ട് അത് അവര് വിളിക്കു ഇങ്ങനെങ്ങനെ സാധനംണ്ട് എന്നട്ട് പിന്നെ ഞാൻ മീശോ ഒയിവാക്കി
ആഹ ആ് അപ്പൊ പൈസ അപ്പൊ കൊടുക്ക വരുമ്പോ കൊടുക്കണതിലാവും അവരാക്കി
അല്ല ഇപ്പോ ആരോ പറഞ്ഞു പിന്നെ മീശോല് അപ്പൊക്ക് ആദ്യം ആദ്യം ഞമ്മൾ കൊടുക്കണംന്നൊക്കെ
ആദ്യം കൊടുക്കണത്ണ്ട് അത്ണ്ട് എന്ന് വെച്ചാല് നമ്മളെ അക്കൗണ്ടിന്ന് എടുക്കാം അപ്പ നമുക്ക് കുറച്ച് പൈസ കുറവുണ്ട്. നമ്മളിപ്പോ അവര് വരുമ്പോ കൊടുക്ക ആ വരുമ്പോ അതെല്ലാത്തിലുംണ്ട്. അത് മറ്റേ ഫ്ലിപ്പാർട്ട് അത് കൂടാണ്ടുള്ള ഇങ്ങൻത്തെ കൊറെതൊക്കെ ഉണ്ടല്ലോ. ഇതേപോലത്തെ കൊറേ സാധനങ്ങള്ണ്ടല്ലോ അയ്ലൊക്കെ ണ്ട് നമുക്ക് ആദ്യം പൈസ പൈസ അടക്കാ അപ്പന്നച്ചാല് നമുക്ക് കുറച്ച് പൈസ കുറവുണ്ട് ഏഹ് പിന്നെ നമ്മള് വരുമ്പോ കൊടുക്കണതുണ്ട്. അപ്പൊ നമുക്ക് പൈസ കൂടുതലാ സത്യം പറഞ്ഞ നമുക്ക് ഇള്ളതിനേക്കാൾ അവര് കൊടുന്ന തരുന്നതും അങ്ങനെക്കെ കൂടീട്ട് പിന്നെ ഇപ്പം പുത്യേതായിട്ട് വന്നത് ഇപ്പൊ പൈസ കൊടുക്കെണ്ട. ഞമ്മക്ക് ഇള്ളപ്പോ കൊടുത് ത്താ മതി. ഇള്ളപ്പോച്ചാല് അവര് ഒരു മാസത്തെ സമയം തെരും. സാനം വെരും സാധനം നമ്മളെ വീട്ടിക്ക് വരും. ഇന്നട്ട് നമ്മള് ഒരു ഒരു ഒരു ഡേയ്റ്റ് തരും അയ്ൻ്റെ ഉള്ളിലായിട്ട് നമ്മളെയ്ത്ത് പൈസ ഉള്ളപ്പോ അടച്ചാ മതി അത്ണ്ട് അങ്ങനെ എല്ലാതു ഇണ്ട്. നമ്മക്ക് എല്ലാ സൗകര്യങ്ങളു അവര് ചെയ്തരും. അപ്പൊ അങ്ങനാകുമ്പോ ചെലേ. ആൾക്കാര് എന്തേ കൊറേ സാനങ്ങള് വേടിച്ച് ആഹ്
ഞാന് കുട്ടി ക്ക് ചെറുത് ന് ഞാൻ ആദിക്ക് ഇങ്ങനെ ഉടുപ്പൊക്കെ ഓഡ്രർ ചെയ്തിന്നു. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റ് ഫ്രിജില്
ഇല്ല ലാഭ്വണ്ട്
ഉം ഫ്രിജില് ആ ഒട്ടിക്കാ ഇള്ള പേപ്പറ്
ആഹ് അഹ് കൂടെ തലേണ വര്ണെ ബെഡ്ഷീറ്റ് ആണോ വേടിച്ചെ.
ആഹ് ഏഹ് അതെ അതെ അതെ അതെ
ആഹ് അത് നല്ലെ എല്ലാരും പറയുന്നു നല്ല ആണ് ന്ന് ആഹ് പിന്നെ കൊറേ ഞമക്ക് ഈ അടുക്കളേ ഇക്കുള്ള സാനങ്ങളാണ്. ഏറെ ഞാൻ അങ്ങനെത്തൊക്കെ കൊറേ വേ ക്ക്യാറുണ്ട്ട്ട
ആൾക്കേള് അങ്ങൻത്തെ
ആ പാത്രങ്ങള്. പിന്നെ അതുപോലെ നമ്മള മറ്റേ
പിന്നെ നമ്മള ആണുങ്ങളെ കൈയിന്നൊക്കെ പൈസയും കിട്ടണേ
ആഹ് ഞാനിതന്നെ ഇത്പോലെ എന്തെങ്കിലും ഇതേപോല്ത്തെ ചെറിയ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യണ്ടെങ്ങനെ ഇന്ന് കിട്ട്ണ പൈസ ഇങ്ങനെ വ എന്തേലും വാങ്ങ ചെയ്യാ കയ്യിൽ അതാ പറഞ്ഞെ കയ്യില് വായിസ് വന്നാല് എന്തേലും വാങ്ങാൻ എന്തേ ലെ കെട്ടച്ച് നോക്ക്യേച്ചി ഇണ്ടാവും. അപ്പൊ ഇത് വേടിച്ച് പിന്നെ എടക് ന്നെലെക്കെക്ക് എന്തേലും ഇക്കാനോട് ഇങ്ങനെ പണിക്കാ അത് വാങ്ങൻ ഇത് വാങ്ങാനൊക്കെ പറഞ്ഞാ ചെറ്യേ എന്തെങ്കിലൊക്കെ ആയിട്ടൊക്കെ അപ്പൊക്കെ ഇട്ടേരും അങ്ങനെയൊക്കെ ക്യാഷ്ടരും അങ്ങനെ ഇന്നാലും പിന്നെ മക്ക് ക്കള് ഇങ്ങനെ അത് വാണം ഇത് വാണം അപ്പം എന്തേലും വേണം പറയുമ്പോ ഇതിലെ നോക്കാദ്യം. എന്തേലും പൈസ കൊറവ്ണ്ടാന്ന് ഇതില് കൊറവുണ്ടോന്ന് നോക്കൂ എന്നിട്ടേ പൊറത്ത്ന്ന് വാങ്ങു ആഹ് ഞാൻ പൊറ്ത്ത്ന്ന് വേടിക്കണേക്കാളും കൂടുതല് പിന്നെ എന്താ വച്ചാല് നമ്മക്ക് എന്തെങ്കിലും സാനം വേണേങ്കി ആ സമയത്ത് കിട്ടൂല അതാ ഇത് ഏഹ് മേ എട്ക്കും. മീശ പ്രത്യേയിച്ചും കൊറേ ദിവസട് ഇട്ത്ത്ട്ടാ വര
അത്
ആഹ് ശെ ഡ്രസ് ഇത് വാങ്ങാറ്ണ്ട്ട്ടാ ചുരിദാറൊക്കെ വാങ്ങാറുണ്ട് എന്ന് ച്ചാ ഞമ്മക്ക് വീട്ടില് ഇടാൻള്ള അങ്ങൻത്തെ ഇതൊക്കെ അധികം പൈസ് കെല്യാണ് മൂന്നാലെണ്ണം അങ്ങനെയൊക്കെ കിട്ട്വല്ലോ അപ്പ അങ്ങൻ ഇതൊക്കെ വാങ്ങും. പിന്നെ ഞാൻ ഇൻക്ക് അടിക്കാ അറിണോണ്ട് എനിക്ക് തയ്യല് അറിയാ അപ്പം ഞാൻ പിന്നെ ആരെലു തുണിയൊക്കെ വാങ്ങും നമ്മടെ ഇഷ്ടത്തിന് അപ്പൊ അടിക്കൂലി വേണ്ടെല്ലോ. നമ്മളെ ഇഷ്ടത്തിന് നമ്മുക്ക് അടിക് ക്ക്യാലോ. അപ്പ അങ്ങനെ ഞാൻ പിന്നെ വേയറെ അങ്ങനെയൊക്കെ വാങ്ങാറ്ണ്ട് മക്കൾക്ക് ഞാന് ബ്ലൗസ് അല്ലാത്തല്ലാത് എല്ലതും അടിക്കും ബ്ലൗസ് അടിക്കാന് അങ്ങനെ
ചുരിദാരിനൊക്കെ എന്താ റേറ്റ് വേടിക്കല് പൈസ
ഞാന അങ്ങനെ പൊറത്ത്ക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാറൊന്നും ഇല്യ ട്ടാ മോൻ നാ കല്യാണ് ത്തിന് മുമ്പ് വീട്ടിലാകുമ്പോ ഇന്റെ നാട്ടില്ള്ളെ ഒരു വിധം എല്ലാർക്കും അടിച് കൊടുത്തിരുന്നു. ആ സമയത്തൊക്കെ എത്ര മുന്നൂറ് ഈ ലൈനിങ് ഒക്കെ വെച്ചിട്ട്ടിക്കാണെങ്കി മുന്നൂറ് അങ്ങനെ ഒക്കെ വാങ്ങിയിരുന്നത്
ആഹ്
പിന്നെ ലൈനിങ് ഇല്ലാതെ അടിക്കുമ്പോ ഇുരുനൂറ്റ അമ്പത് അങ്ങനെ ആ അന്ന് പിന്നെ യൂണിഫോം അന്ന് പിന്നെ ഒരു
ഈ യൂണിഫോമ പാന്റും പിന്നെ ജുബ്ബി അങ്ങനെ അട
ആഹ ആഹ ആ വേണ്ട അപ്പൊ ഇരുന്നൂറ്റ അമ്പത്
ഇരുന്നൂറ്റാമ്പത്
ആഹ അങ്ങനെ ആ സമയത്ത് അത് പിന്നെ ഞാന് അന്ന് കോളേജിലൊക്കെ പഠിക്കണ സമയത്ത് എല്ലാ ഇതുപോലെയോ എല്ലാരുണിഫോമും അന്നാ സമയത്ത് കൊറേ എനിക്ക് അടിക്കാന്ണ്ട് അപ്പൊ എന്റെ കയ്യില് എപ്പോഴും പൈസ ഇണ്ടാവും കാരണം ഇങ്ങനെ അടിക്കണ കാനം ബസ്സന് പോനൊന്നും ഉമ്മാനെത്തുന്നും ഉപ്പാന്റെന്നും മേടിക്കേണ്ട അവസ്ഥ ഇണ്ടായിര്ന്നില്ല ഇപ്പഴും എന്തേലൊക്കെ ഇണ്ടാവും നമ്മക്ക് അപ്പൊ ആ ശീലമുള്ളകാരണേ ഇപ്പൊ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നമ്മളെന്തെങ്കിലൊക്കെ ഒന്നും ചെയ്യാതിരിക്കുമ്പോ നമുക്കൊര് നമ്മുടെ കയ്യിലൊന്നും ഇല്ലാണ്ടാവുമ്പോ നമ്മടെ ഭർ അമാര് തരായിട്ടല്ല എന്നാലും നമുക്ക് എന്തേലും വേണംന്ന് തോന്നും എന്തെലുഒരുവരുമാനം ഉണ്ടായിരുന്നെങ്കി തോന്നും കാരണം ഇതിങ്ങനെ ശീലായിപോയോണ്ട് അപ്പൊ ഇവിടെ വന്നാല് പിന്നെ ഇവിടെ നമ്മ ഇപ്പ ഇങ്ങനെ ആര് പരിചയം അങ്ങനെല്ലല്ലോ ആരെങ്കിലും നമുക്ക് അടിക്കാൻ തരാൻ തന്നെ നമ്മളിങ്ങനെ പറയണ്ടേ എന്റെ ഉപ്പ ഒരു ടൈലറാണ് ഗൾഫിലൊക്കെ
ആ ശരി
ആഹ അപ്പൊ പിന്നെ ഉപ്പന്നെ ആദ്യം വല്ലതും പഠിപ്പിച്ച് പിന്നെ ഞാൻ ചുരിദാറൊക്കെ പഠിക്കാൻ പോയിണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ചുരിദാറ് പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോയി.
ആഹ് നമ്മള് വെട്ടലൊക്കെ പ്പ അടിഞ് കിട്ടണം എന്നാ പിന്നെ അടിക്കാന് എളുപ്പാണ്.
ഞമ്മക്ക് പിന്നെ എന്ത് തന്നെ ണെലും ഇപ്പ പറഞ്ഞു തരും മെയിൻ ഡൗട്ട് അപ്പൊ പിന്നെ സംശയങ്ങളൊക്കെ പിന്നെ ഉപ്പ ഇങ്ങനെ പറഞ്ഞ്തരും ഉപ്പനെ ഞമ്മക്ക് ചെറു പ്പത്തിലൊക്കെ ഞങ്ങൾക്ക് ള്ള എല്ലാ ഉടുപ്പുകളും ഉപ്പന്നെ അടിച്ചിരുന്നത്. ഉപ്പാടെ അറബികളടെ ഈ കല്യാണങ്ങൾക്ക്ള്ള ഇതൊക്കെ ഇണ്ടാവൂലേ ഉടു ഭയങ്കരകല്ലും ക്കെ വെച്ചിട്ടുള്ള നല്ല നിലത്തുക്കൂടെക്കെ വലിച്ചെട്ക്കണ അങ്ങനത്തെ അങ്ങനത്തെ ഉടുപ്പെ പിന്നെപഠിക്ക അപ്പ അവർക്ക് പിന്നെ അങ്ങനെ എന്റെ കല്യാണത്തിനൊക്കെ എന്റെ ഉപ്പ അടിച്ചുടുപ്പാണ് ഞാന് ര് ന്നായിരുന്നത്. ഉപ്പ അ ടി ച്ചിട്ട് ഇപ്പക്ക് ഒര് ആഗ്രഹയിരിന്നെ ഉപ്പടിച്ചിട്ടുള്ള അങ്ങനത്തെ ഇടണം എന്നുള്ളത് അപ്പൊ ഉപ്പ അത് അവിടുന്ന് അടിച്ചു കൊടുന്ന് ഇവിടന്ന് അളവക്കെ അയച്ച് കൊടുത്തിട്ട് അവിടുന്ന് അങ്ങനെ അടിച്ചിട്ട് കൊടുന്ന് ആഹ് എന്നിട്ട് ഞ അങ്ങനെ പിന്നെന്ന് വെച്ചാ ആ ഒരു വട്ടം ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇടാ പറ്റൂല്ല
ആഹ് അതന്നെ
ആഹ്
എന്തേലൊക്കെ കൈതൊഴില് പസാഞ്ഞിട്ടിയാൽ ക്കെ ഇത തന്നെയാണ്
മോളെണീക്കണ്ടോ
അവള് പതുപ്പോന്നൊക്കെ ചോയിക്കിണ്ട്
ആഹ് തണുപ്പല്ലേ തണുപ്പുണ്ടോ നിങ്ങളവിടൊക്കെ
ആഹ് മഴ ഏതാലും ഇണ്ട് അല്ലെങ്കി വാർപ്പീന്റെഉളിലാവുംമ്പോളേ ചൂടാണ് നല് ഫൻ ഇല്ലെങ്കിലൊന്നും അല്ല അങ്ങനെല്ല
ആഹ് ഞങ്ങള് പാലക്കാട് ജില്ലേല്ല നല്ല തണപ്പൊന്നുല്ല ഞങ്ങക്ക് മഴ പെയ്താ മ പാലക്കാട് ജില്ലയുടെ കാര്യം അറിയാലോ പാലക്കാട് ജില്ലയിൽ പൊതുവേ ചൂട് കൂടുതലാണ്.
അവ്ടെ മര ങ്ങളൊക്കെ കൊറവാണ്?
മരങ്ങള് കൊറവായിട്ടൊന്നുല്ല പക്ഷെ പാല ക്കാട് ജില്ലക്ക് കൊറച്ച് ചൂട് കൂടുതലാണ്. ഇതിപ്പോ രണ്ടു ദിവസം ഇപ്പപ്പ രണ്ട് മൂന്നുസായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് മഴ ആയൊണ്ടുള്ള ഒരു തണുപ്പുണ്ടെ. ഇനി രണ്ടിസം മഴ പെയ്തില്ലെങ്കി ഇവടെ നല്ല ചൂടാ. വെയർക്കലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ചൂട് കാലത്താണെങ്കി നല്ല റ്റും കൂടുതൽ ചൂടാ കൂടുതൽ ഇവടെ ആഹ് ഞാന് ഇന്റെ വീട് മലപ്പുറം ജില്ലയിലാണ്. പക്ഷെ ഞാന് ങ്ങനെ കല്യാണം കഴിച്ചോണ്ടൂന്നക്കണത് അടുത്തടുത്താന്ന് ന്ന് വെച്ചാല് ഒക്കെ ഇങ്ങനെ എടുത്തടുത്താണ് എഹ് ഇവട്ന്ന് അധിക ല്യ വീട്ടിക്ക് എന്നാലും പക്ഷെ മലപ്പുറം ജില്ലയാവും. ഇവട്ന്ന് പോയി വിട്ട് കഴിഞ്ഞാ മലപ്പുറം ജില്ലാവും. അങ്ങനെ
കു പിന്നെ കുട്ടിയേൾ ഒറങ്ങിയോ?
ആഹ് രണ്ടുപേരും ഒറങ്ങിക്ണ്.
ഉപ്പാക്കുമ്മാക്കൊക്കെ സുഖല്ലേ? ഉം ആഹ് രാവിലെ നാര്ത്തെ എണീക്കണം
ഏഹ് ഇങ്ങള് ഭർ ഭർത്താവ് വന്നോ?
ഇല്ലേയ്.
ആഹ്. ആള് വന്നിട്ടൊക്കെ കെടക്കുമ്പോ ഭയങ്കര വൈകുല്ലേ അപ്പൊ രാവിലെ എണീകാമ്പോ
അത് അങ്ങനെ ശീ ശീലായിട്ടേ
ആഹ്
കൊഴപ്പൊന്നൂല്യ.
ആഹ് മക്കള് പിന്നെ വന്നാ ഉപ്പ വന്നാ കാണണം അങ്ങനൊന്നുല്യാല്ലേ
ഏയ്
പ്പോൾ അപ്പൊ രാവിലെ കാണൂല്ലേ? രാവിലെ നേരത്തെ പോവോ?
എട്ടര ഒക്കെ ആവും പോണങ്കില്
ആഹ് അപ്പൊ പിന്നെ അവര് മദ്രസെന്നൊക്കെ വന്നാ കാണ
ആഹ് ആഹ് ആഹ് അതന്നെ. പിന്നെ ഫുഡൊക്കെ കഴിച്ചീല്ലേ?
ആഹ്.
ആഹ്
പിന്നെ ഇങ്ങള് ഇങ്ങളെ വീട്ടി പോവാറില്ലേ?
ആഹ് ഇപ്പ ഈ സ്കൂളു ഇതൊക്കെ കൂടായിട്ടേ. പോക്കില്ല. പിന്നെ ഇമ്മ ഇപ്പാ ഒ ഉം ഇമ്മിം ഇപ്പ്യൊന്നും ഇല്ല്യാ ഇപ്പിം ഇമ്യൊക്കെ ഇണ്ടെങ്കി പിന്നെ
ആഹ അങ് ആഹ് ശരിയാണ് ആഹ് പോ എപ്പഴും പോവണം എന്നുള്ളതൊക്കെ ഉണ്ടാവും. അവരില്ലെങ്കി പിന്നെ പോകലൊക്കെ ക ഇതന്നെ ആവും.
അതന്നെ. ഇപ്പൊമരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷായി. റ്റൊള്ളൂ. ഉമ്മ മരിച്ചിട്ട് പന്ത്രണ്ട് വർഷായി
അപ്പൊ ഇങ്ങളെ കല്യാണത്തിനൊക്കെ മുന്നെ ഉമ്മ മരിച്ചിക്ണോ?
ഏഹ്? അല്ലേയ് കല്യാണം കഴിഞ്ഞിട്ട് ആഹ് കുട്ടിക്കൊരു വയസ്സായിട്ടാണ്.
അതെല്ലെ. ഉമ്മ എന്താ വെയ്യാണ്ട് കെടക്കേര്ന്നോ?
അല്ല ഇമ്മാക്ക് മറ്റേ ക്യാൻസറിന്റെ അസുഖേര്ന്നു. അങ്ങനെ പിന്നെ ചെറുപ്പത്തില് കഴിഞ്ഞതായിരുന്നു പക്ഷെ ഇന്നാലും ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ പിന്നെ ഉമ്മാക്കൊരാണി കുത്തിയിട്ട് അ ആണി കുത്തീറ്റേ, അങ്ങനെ ആ ഭാഗത്ത് കൂടെ പോയസൻ കേറിട്ട് അങ്ങനെ മെരിച്ചാണ്. പക്ഷെ എന്താ അറിയോ ഇമ്മ അമല ഹോസ്പിറ്റല്ലാ കാണിച്ചിര്ന്നത് എന്ത് വന്നാലും അവടെ കാണി ക്കണ്ടതും ഉമ്മ അവടെ കാണിച്ചീല്ലാ അപ്പൊ വേറെ ഡോക്ടർമാരെ കാണിച്ചപ്പോ ഞരമ്പ് ചൊള്ളേണ് അയിന് മെര്ന്ന് പെര് ചു അതാണ് പ്രശ്നം വന്നത് അമ്മാ ആഹ് അതന്നെ എല്ലെങ്കില് ആഹ് ന്നാ ശരി ഞാൻ വിളിക്കണ്ട് ഇട്ടീല്ലെ
ഏഹ്
ന്നാ ശരി ഞാൻ വിളിക്കണ്ട് ഓക്കെ